ഹലോ
കേക്കാവോ
ആ നന്നായിട്ട് കേക്കല്ലോ നല്ല ക്ലിയർ ആണല്ലോ
ഉം എ അവിടെ എങ്ങനെയാ മഴയൊക്കെണ്ടോ രാവിലെ
ഇല്ല ഇപ്പൊ ഇച്ചിരി തെളിഞ്ഞു താണ്ട് ഇപ്പ കെ സി ബിക്കാര് താണ്ടെ ഇതൊക്കെ വെട്ടാനൊക്കെ വന്ന്
ആ ഹാ
കറണ്ട് പോയേക്കുവാന്ന് തോന്നുന്നു കറണ്ട്ല്ല ഞങ്ങട പ്ലാവക്കെ താണ്ടെ മുറിച്ച് മരച്ചില്ലകളൊക്കെ ഉംവേദന കുറവുണ്ടോ ഇന്നലെ
ആ വേദന വേദന കുറവുണ്ട് വലിയ വേദന ഇല്ല മരുന്നൊക്കെ കഴിക്കുന്നൊണ്ടേ
മറ്റേ ഒരു അസുഖത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ മറ്റേ മൂഡ് സ്വിങ്സ്
ആ
അതിന് നമ്മള് ഡോക്ടർമാരെ കാണിക്കാറുണ്ടോ ആ സാധാരണ
മോഡ്സിങ്സ് ഒക്കെ അങ്ങനെ ആരെങ്കിലും ഡോക്ടർമാരെ കാണോ എനിക്ക് അതിനെ പറ്റി
പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ന്ന് പറഞ്ഞാ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനൊരു പ്രശ്നുണ്ട് അപ്പൊ എനിക്കൊരു ഡോക്ടറിനെ കാണിക്കണം എന്നുണ്ട് ആ ഒരു ടൈമി മാത്രം മെയിനായിട്ട് അല്ലാത്ത ദിവസങ്ങളിൽ കുഴപ്പല്ല അപ്പൊ എനിക്ക് കൂട്ടുകാരെ വിളിക്ക ന്നൊക്കെ തോന്നും അല്ലാത്ത ദിവസങ്ങളി നോർമല് നി എല്ലാരും ഉള്ളത്പോലെ പക്ഷെ ഈ ഒരു ദി ഈ ഒരു ദിവസം അതായത് ഇതിന്റെ അഞ്ചു ദിവസം മുന്നേ ര മൂന്ന് ദിവസം മുന്നേം ഇത് വന്ന് മൂന്ന് ദിവ ത്തിന് മൂന്ന് ദിവസം പിന്ന പിറ്റേന്ന് മൂന്ന് ദിവസം അങ്ങനെ എല്ലാ മാസവും ഒരു ആറു ദിവസം എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഉം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവല്ലേ നമ്മള് എപ്പോഴും ഓരോ വർക്കില്ലാകുമ്പോൾ നമ്മളത് അറിഞ്ഞില്ല
ഇല്ല ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർമാരെ പലരും പോയി കാണാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചെയ്യാറുണ്ട് പക്ഷെ അത് ഒരു പരിധിവരെ നമുക്ക് തന്നെ മാറ്റി കൂടിപ്പൊ നമ്മൾ കൂടെ എപ്പഴും ബിസി ആയിട്ടിരിക്കുകയാണെങ്കിൽനിങ്ങള് നമ്മ മൊബൈലിൽ തന്നെ എന്തെങ്കിലും റീൽസ് കണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇ്ടഷ്മുള്ള കാര്യങ്ങൾ ചെയ്തോ ഒക്കെ സമയം കളയുവാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇത് മാറ്റിക്കൂടെേ
ആ മാറ്റാം പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ആ ഒരു സ്റ്റേജ് മാറിപ്പോയി എനിക്ക് പണ്ടും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും അങ്ങനെ ഉണ്ടായിരുന്നന്ന് തോന്നുന്നു ഇത് എന്ന് വെച്ചാൽ എനിക്ക് എക്സാം ടൈം ഒക്കെ ആവുമ്പോ എനിക്ക് ഈ ഒരു സംഭവം വരുന്ന സമയത്ത് അത് എക്സാമിനെ അത് ബാധിക്കാറുണ്ടായിരുന്നു അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പ ഇത്രയും വിഷയം വരത്തില്ലായിരുന്നു ഞാൻ അന്നത്ര എക്സാം ഫിയർ എക്സാം ഫിയർ എന്ന് വിചാരി
ഉം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന കൊറെയൊക്കെ നമ്മള് സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നത് തന്നെ നമ്മൾ പ്പ അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയാല് നമുക്കൊരു നമുക്കിത് ഒഴിവാക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഓരോ കാര്യങ്ങള് ചിന്തിച്ച് കൂട്ട കൂട്ടുമ്പോഴാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകുന്നത്
ഉം അതെ അതെ ഉം പക്ഷെ ആ ഇനിയിപ്പ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്
നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്താ നമ്മള് ഓക്കേയാണ് എന്ന് നമുക്ക് നമ്മളെ പറ്റി സ്വയം ഒരു ഇതുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനൊരു അവസ്ഥയിലോട്ട് പോകാൻ പറ്റത്തില്ല
ഇത് എനിക്ക് എനിക്ക് വന്നെന്ന് പറഞ്ഞ കഴിഞ്ഞാല് കൊറോണ ആയിട്ടിരുന്നപ്പൊ ഒന്നും ചെയ്യാനില്ലാത്ത കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്തായി ഇപ് വന്ന കേട്ടോ അത് കഴിഞ്ഞിട്ടായി എനിക്ക് പുറത്തു വരാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ടായത് ആ ഒരു സമയത്താ ഇപ്പ് നമ്മള് എല്ലാരും എല്ലാരുടെ പോലെ തന്നെ എന്തെലും വന്നാൽ രണ്ട് ഒരു ഒരു അഞ്ചാറു മണിക്കൂർ മണിക്കൂർ ല്ലേ നമ്മൾത് സോൾവ് ചെയ്യുന്നു പോന്നു അങ്ങനായിരുന്നു എന്തു ചെയ്യാന് അന്ന് ഞാൻ ഇതങ്ങ് വെച്ചൊണ്ടിന്ന് ഒന്നും ചെയ്യാനില്ലല്ലോ വേറെ സിനിമകളെല്ലാം നമ്മൾ കണ്ടതാ എല്ലാം പഠിച്ചതാ അങ്ങനെ അങ്ങനെ അങ്ങനെ ഉം പിന്നെ എനിക്ക് ഒരു വൃത്തികെ ട്ട സ്വഭാവമുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാരും വെച്ച് കമ്പയർ ചെയ്യും
ആ അത് നമ്മളൊരു വലിയൊരു നെഗറ്റീവന്ന് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുക ആ സ്വഭാവം എനിക്ക എന്തോന്ന് വെച്ചാൽ ഞാനിപ്പോ വേറൊരാളെ കാണുമ്പോൾ അയ്യോ അവര് അവർക്കത്തുണ്ട് ഇതന്നെ ഉണ്ട്‌ എനി അങ്ങനെ ഇല്ല എനിക്ക് അവരുടെ അത്ര അതില്ല ഇതില്ലന്നൊക്കെ ചിന്തിച്ച് സ്വയം നമ്മൾ സ്വയം നമ്മളെ തന്നെ വില കുറച്ച് കാണുന്ന ഒരു രീതിയിൽ ഞ എനിക്ക് എനിക്കും ഉണ്ടാ ഒ രു സ്വഭാവം പക്ഷെ അത് നമ്മുടെ ഒരു നെഗറ്റീവ് തന്നെ
ഉം പക്ഷെ എനിക്കന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും ഉണ്ട് ഇപ്പൊ അവർ ക്കന്നെ ക പഠിത്തമുണ്ടോ അവർക്ക് എന്നെ കട്ടിയാതുണ്ടോ ഇതുണ്ടോ പക്ഷെ എനിക്കൊന്ന് എന്റെ ലൈഫ് പർപ്പോസ് എന്താകുമെന്നു ഞാൻ മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിരുന്നു അത്ര ആയത് അവർ ആകോഴ്സ് പോയി ഇവര് ഈ കോഴ്സിന് പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി അവരത് പഠിക്കുന്നു അവർക്ക് കാറുണ്ട് വീടുണ്ട് എല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റുവോ ഇപ്പൊ ഒന്നെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കണം ഗൾഫിൽ പോയോ അങ്ങനൊക്കെ അല്ലെങ്കിൽ നമ്മെ നാട്ട ട്ടിൽ നിന്ന് നമ്മുടെ പാഷൻ ഫോളോ ചെയ്യണം ഇനി അതും അല്ലെങ്കിൽ നമുക്ക് വല്ല ായിട്ടുള്ള പല്ല കാര്യങ്ങളുണ്ട് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അങ്ങനെ പോകുന്നവരുണ്ട് എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ ഇപ്പൊ ഈ യേശുദാസ് തന്നെ ഗൾഫിൽ പോയി കൊറെ കാശ് ഉണ്ടാക്കണംന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അയാള് പാഷൻ എല്ലാം കളഞ്ഞു പോകേണ്ടി വന്നേനല്ലേ അങ്ങനെ എനിക്ക് തോന്നിട്ടുള്ളേ എനിക്കെല്ലാം അങ്ങ് ഇതാവണം അത് കമ്പയർ എന്ത് കമ്പയർ ചെയ്യുന്നു ആഹ അങ്ങനെ ആകുമ്പോ നടക്കത്തില്ല അങ്ങനെ പറ്റ പറ്റിയ അങ്ങനെയും കൂടെ ആണ് പകുതി പ്രശ്നങ്ങൾ
അതെ അതെ നമ്മൾ നമ്മളുടെ് ഉ
മാർക്കൊക്കെൻ ഇങ്ങനെ കമ്പയർ ചെയ്യമായിരരുന്നു പക്ഷെ ഇപ്പ അത് ഒരുപാട് കുറഞ്ഞ കേട്ടോ എനിക്കൊന്നും കുറച്ച് മെച്യൂർഡ് ആയിട്ട് ആയപ്പം ഒരുപാട് കുറഞ്ഞു നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടെന്ന് ഓരോ സ്റ്റേജ് കഴിയന്തോറും മനസ്സിലായി വരുമ്പോൾ അത് ഒരുപാട് യും ഉ
അതെ അതെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ് നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാർക്കൊ നമ്മളെ കട്ടി ഒരു മാർഗ കൂ കൂടുോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമായിരിക്കും യക്കെക്കാട്ടും ഒരു മാർക്ക് കൂടുതല പക്ഷെ പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഇത ഇതൊ നമ്മൾ മൈന് ചെയ്യാറില്ല പിന്നെ ഒരു സമയം കഴിയ്പോ നമുക്ക് എങ്ങനെങ്കിലും പാസ്സായൽ മാത്രം മതി
ആ ഇത് കേക്ക് ഈ ടീച്ചർമാര് മുതിർന്നവർ ആ ഇത് എനിക്ക ഇത് ഉണ്ടാക്കി തന്ന അവര് തന്നെ ടീച്ചേഴ്സ് ഞാൻ പഠിച്ച സ്കൂള ഞാൻ ചെന്ന സമയം തൊട്ട് അവിടെ ഒര് എല്ലാ ടെസ്റ്റ് പേപ്പറ് കഴിയ്മ്പയും റേഗ് ലിസ്റ്റ് പക്ഷെ എനിക്ക് തോന്നുന്നു എന്തിനാ അങ്ങനെ വാങ്ക് ലിസ്റ്റ് എൽ കെജി പടിക്കുന്ന കൊച്ചിന് അങ്ങനാണ് എന്നെ അങ്ങ ട്രെയിൻ ചെയ്യ്തത് അപ്പോ ഞാൻ ഏഴാം ക്ലാസ്സ്‌വരെ നോക്കുമ്പോഴും ഇങ്ങനാ അപ്പോ അങ്ങനെയെനിക്കൊരു കമ്പറരിസൺ ഒ രു കുട്ടിയെ വേറൊരു കുട്ടിയെ വെച്ച് ടീച്ചർമാര് കംപേറ് ചെയ്യുമ്പോ സ്വഭാവികമായിട്ടും ഏത് ബുദ്ധിയുള്ള ബുദ്ധി ഇല്ലാത്ത ബുദ്ധി ഒള്ളത് ഒരു കൊച്ചിൻ നാണക്കേട് ഫീൽ ചെയ്യും അതൊരു സ്വാഭാവികം അസ്വാഭാവികവായിട്ടും അവൻ അപ്പറത്തിരിക്കുന്നവനെ മറികടക്കാൻ നോക്കും ആഹ് അങ്ങനക്കെ വരുന്നതാണ് ഇത് ഇനി ടീച്ചർമാർണ്ടാക്കി തന്നേട്ടാ എനിക്ക് തോന്നിട്ടോള്ളെ എല്ലാ കാര്യങ്ങളും ഏറെക്കോറെ എല്ലാം കാര്യം നമ്മളാദ്യവായിട്ട് അക്ഷരം പഠിക്കാൻ അക്ഷരം പഠിക്കാൻ തൊ ടങ്ങുമ്പോ നമ്മള് ഒരിക്കലും അപ്പറത്തെ കൊച്ചിനെ വെച്ച് കംപേറ് ചെയ്യുന്നില്ല നമ്മള് ഒറ്റ റ്റക്ക് അമ്മമ്മാര് ഇരുത്തി പഠിപ്പിക്കും നമ്മള് സ്കൂളിൽ പോയിട്ടാണ് ഇതെല്ലാം പഠിക്കുന്നേ അതെക്കണക്ക് ഡ്രസ്സ് ആായാലും ടീച്ചർമാരന്നെ പറയും ആഹ്‌ ഇന്ന് മോളുടെ ഡ്രസ്സ് നല്ലതായിട്ടുണ്ടല്ലോ അങ്ങനെ ഓരോരുത്തര് പറയുമ്പോ നമ്മളും വിചാരിക്കുവോ ഞാനും ഇച്ചിരുടെ വൃത്തിയായിട്ട് പോണം അങ്ങനെക്കെ അങ്ങനെ ഓരോന്ന് ഓരോരുത്തര് ഓരോരുത്തര് ഇങ്ങനെ പറയത്തില്ലേ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കി നോക്കിപ്പോം പിന്നെ നമുക്കെല്ലാം അങ്ങ് ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു പ്രത്യേകതയാ എല്ലാർക്കും എല്ലാം അങ്ങ് പെർ ഫറ്റ് ആകണം
അതെ
ഈ കളറില്ലാത്തവർക്ക് ഓരോന്ന് കുത്തി വെച്ച് ഗ്ലൂട്ടാത്തിയോണോ അതും ഇതും കുത്തി വെച്ച് കളർ ഒണ്ടാക്കണം അതൊക്കെ എനിക്കൊന്ന് ഭയങ്കര കെമിക്കലാണെന്ന് ഇപ്പോ എനിക്ക് മുടി മുടി വേണോങ്കി നമുക്ക് സ്ട്രെറ്റ് ചെയ്തോ അല്ലാതൊക്കെ ആക്കാം എല്ലാർക്കും എല്ലാം അങ്ങനെ ചെയ്തില്ല പെർഫെക്റ്റായിട്ട് അങ്ങ് ഇരിക്കണം ആഹ്‌ മീൻസ് നമ്മടെ ഇപ്പം നമ്മടെ ബോഡിയിലെ പല പാർട്സിലും കറുത്ത ഇതൊണ്ട് മാർക്ക്കള് അതൊക്കെന്ന് പറഞ്ഞ നാച്ചുറൽ ആ പിക്മെന്റേഷൻ അപ്പ ചെല ആൾക്കാർക്ക്ന്ന് പറഞ്ഞ അത് മാറ്റണം ഞാൻ അങ്ങ അങ്ങനല്ല ഞാൻ പറഞ്ഞെ എല്ലാം പെർഫ റ്റായിട്ട് ഇരിക്കണം ന്നുള്ളോരു ജനറേഷനല്ല നമ്മള് ജീവിക്കുന്നേ ഇനി എല്ലാ കാര്യങ്ങക്കും സൊല്യൂഷനൊണ്ട്
അതെ അതെ ഇന്ന് ഇപ്പൊ ഈ വന്ന കാല ത്ത് ഏ ടു ഇസഡ് കാര്യങ്ങക്കും നമുക്ക് സൊല്യൂഷൻ ഉണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒ ന്നും ഇല്ലിപ്പം ഇന്ന് എല്ലാത്തിനും ഒരൊ അഹ് പരിഹാരങ്ങളും കാരണങ്ങളും ഉണ്ട് അയിൻ്റേതായ ടെക്നോളജി അതുപോലെ വികസിച്ചിട്ടില്ലേ
അതെയതെയതെ അതിനൻസരിച്ചെല്ലാർക്കും അതിന്റേതായിട്ടുള്ള അപാകതകളുണ്ട് ഞാനി പ്പിന്ന് ഒരു പെണ്ണിന്റ കാര്യം പറഞ്ഞില്ലേ ഒരു കുട്ടീട കാര്യം ആ കുട്ടി ഐ ടി ഫീൽഡിലാ അപ്പ ഞാൻ ആ കുട്ടിയെ പറ്റി ഞാനാണെങ്കി ആഹ് പാരലലായിട്ടൊന്ന് അന്വഷിച്ചാരുന്ന്. വേറൊരാളുടടുത്ത് അപ്പം വളരെ മോശ അഭിപ്രായവാണ് കിട്ടിയേക്കുന്നെ പക്ഷെ ഇവരൊക്കെ എന്ത്‌ രു സന്തോഷമായിട്ടാണ് പൊയ് പിന്നീട് പോകുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളേന്ന് പറഞ്ഞാ ഇത്രേം പാ പക്ഷെ പ ണ്ട് കാലത്താണെങ്കി ഇത്രേം നമുക്ക് അറിയത്തില്ല ഒരാളെ പറ്റി നമ്മള് ഉം. അങ്ങനൊക്കെ അങ്ങനൊക്കെ ആഹ് അങ്ങനെ നമ്മളുടെയാണെങ്കിലും ഏഹ് ഉം ഇൻസ്റ്റഗ്രാം അങ്ങനെയെ ല്ലാത്തിനകത്തും നമ്മള് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുവല്ലേ. നമ്മടെയും കാര്യങ്ങളെല്ലാരു എല്ലാരു ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുവാ. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പ എല്ലാ അങ്ങ് ഡിജിറ്റലായി മീൻസ് ഡിജിറ്റൽ വേൾഡിൽ നമ്മളെന്ത് കാണിക്കുന്നു അതാണ് നമ്മൾ എന്നുള്ളൊരിതായി നമ്മൾ ഒരു രണ്ട് പോ ട്ടോ ഫോസ്റ്റെയ്താ അതാണ് നമ്മള് നമുക്ക് ഇന്ന ഒരിടത്ത് ജോലി. ഏതെങ്കിലും ഒരു കമ്പനീ കേറീട്ടവടെയാണ് ജോലീന്ന് പറഞ്ഞ് കയിഞ്ഞാ അതാണ് ഇതെ ല്ലാ ഒരുമാതിരി ക്യാഷിന്റെ പൊറത്തും ഡിജിറ്റല് ഡിജിറ്റലി ക്യാഷിന്റെ പൊറത്തും ഇങ്ങനെ നടക്കുന്നതായിട്ട് എല്ലാർക്കും എല്ലാം ഒണ്ട്. എന്നൊള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങള് വന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. ഇം
പിന്നേ ഇന്ന് ട്യൂഷനൊന്നുവില്ലേ ക്ലാസ്
ഇന്ന് ഞാൻ ട്യൂഷനെടുക്കാൻ പോവുന്ന കൊച്ചിന്റമ്മൂമ്മയെ കിംസീ കാണിക്കാൻ പോവാ അവര്. ഉം അങ്ങനെ ഇന്നോ അതോണ്ട് ചെല്ലണ്ടാന്ന് പർഞ്ഞ്. ഉം ഉം ഗൗരിക്ക് എന്തുവാ പിന്നെ പരിവാടി? ട്യൂഷനൊക്കൊണ്ടോ?
ഇല്ല ഞാ ഇപ്പം എനിക്കിപ്പം ക്ലാസുണ്ട് യഥാർത്ഥത്തി കോളേജില് പക്ഷെ റെസ്റ്റ് ആയോ ണ്ട് പോന്നില്ല. ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് എങ്ങനായാലും കോളേജിലോട്ട് പോത്തോള്ളൂ.
നമ്മള് പിന്നെ തേപ്പിൻ്റേക്ക കാര്യം പറഞ്ഞ്. നമ്മൾട തന്റെ കൂട്ടുകാരി ജോലി കിട്ടിയപ്പം ഒൺ ണ്ടായിരുന്ന ഒരാളെ തേച്ചിട്ടല്ലേ വേറൊരാളെ കെട്ടിയേ? മീൻസ് നമ്മള് പറയുമ്പ നമുക്കതൊരു വിഷയവല്ല. പക്ഷെ നമ്മളാ മറ്റ് മറ്റേ വ്യക്തീടെ ഫാഗത്ത്ന്ന് ചിന്തിച്ചു നോക്ക് അവര്ക്കതെന്തുവായിരിക്കും ഫീലെയ്തേ.
അതെ അതെ സത്യാണ്.
ഞാനതെപ്പെഴും ആലോയ്ക്കും. പക്ഷെ നമ്മടെ കൂട്ടുകാരിയായോണ്ട് നമ്മുക്ക് നമ്മുടെ കൂട്ടുകാരീട ലൈഫാണ് വലുത് ആ വൾടെ സന്തോഷം അതാണ്. പശേ മറ്റൊരു ഭാഗത്ത്ന്ന് ചിന്തിക്കുമ്പ അതൊരു വല്ല്യ കാര്യ ല്ലെ? അതേ കണക്ക് തന്ന പേളി മാണിയുടെ കാര്യം ആ പേളി മാണിയും മറ്റേ അ ശ്രീനിഷ് മറ്റൊരു പെൺകുട്ടിയേയിട്ട് റിലേഷൻ ആയിരുന്നപ്പം വേറരെണ്ണത്തിനകത്ത് പോയിട്ട് അവര് സന്തോഷായിട്ട് ജീവിക്കുന്ന്. ഇവര് എല്ലാരും സെലിബ്രേറ്റെയ്യുന്ന്. പശേ മറ്റൊരാൾടെ ഭാഗത്തുന്ന് ചിന്തിക്കുമ്പ എന്തൊരു തെറ്റാണ് ചെയ്തേ. ഒരാക്ക് വാക്ക് കൊട്ത്തിട്ട് വേറൊരാടത്ത് പോയി ഉം.
അതെ സത്യാ. എങ്കി ഞാൻ പിന്നീടൊരൂസം വിളിക്കാം.
ആഹ് ഓക്കെ ശരി.